ഇലോ
ഹലോ കേൾക്കുന്നുണ്ടോ സുഖല്ലഹ
ആഹ സുഖം
ഉ പിന്നെ കുട്ടക്കായോ സോമ്പല്ലേ
ആഹ് നോമ്പാണ് ഫുഡ് ആകാന് നസ്കാരം ആയിട്ട്
ആഹ
തുടങ്ങാ അവിടെ ചോറക്ക എന്താ കടി ഉണ്ടാക്കണ്ടോ
അടി ഇല്ല ഞങ്ങള്ന്ന് ചോറാക്കണ വിചാരിച്ചു
ആഹ ഞ ഞാാന തന്നെ തേങ്ങാച്ചൂറൊക്കെ എരുുതി
ഫുഡുകളൊന്നും ഉണ്ടാക്കന്നല്ല ചിന്നത്തി ഒൊപ്പല്ലേ
ആഹ ആർക്കൊക്കെ എല്ലാർക്കും ഉണ്ടോ നോ നമ്പൊക്കെ ഉണ്ടോോ
ആഹ് നോമ്പുണ്ട് എല്ലാർക്കും നോമ്പണ്ട് ആട്ടെ കുട്ടികളൊക്കെ സ്കൂൾ പോയിണ്ടോ ആ രണ്ടാളുണ്ട്
ആഹ അവിടെ രണ്ടാളണ്ട്
ഉ മോനസ്റ്റുള്ള രണ്ടിന ആണോ
ആഹ എട്ട കുട്ടികളാണ് നിതോ
അല്ലാ മോന് ഇപ്പ രണ്ടിലാണ് മോള് ഇപ്പോ മൂന്ന് വയസ്സ് ർ ഇന്നക്കൊക്കെ മൂന്ന് വയസ്സ് ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു അതെ അതിന്റെൊക്കെ കൊറച്ച് തര
ആഹ പരിപാടി
രാത്രി പരിപാട ആക്കാന്ന് വിചാരിച്ചു കേക്കൊക്കെ ഉണ്ടാക്കുന്നോ തര അന്ന
പിന്നെ ചോറും തന്നെ ബിരിയാണി എന്താ വെക്കുന്ന
ചോറ് ഇല്ല അങ്ങനപ്പ ആയൊണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കിട്ടുണ്ട് അല്ലാത്ത വേറെങ്ങന ഒന്നുമല്ല
ചോറന്നെ
സാധാ ചോറന്നെ നോമ്പ ആയോണ്ട് പിന്നെ ആർക്കും പിില്ലേ അതായില്ല ക്ക് ആഹ കേക്ക് കുട്ടികൾക്കൊക്കെ പിന്നെ അതാണ ലാശ്യം എ
അവക്ക് ചോറിണല്ലാരൊക്കെ കേൾക്കണല്ലേ എല്ലാവർക്കും ബർത്ത്ഡേ ഒക്കെ കേക്ക എന്ന സന്തോഷ ആണല്ലോ
അതെ അതെ അപ്പൊ കേക്ക് ഉണ്ടാക്കി
ഏ ഉണ്ടാക്കാൻ അറിയണതാ ബേക്ക് ചെയ്യണാണാ
ആഹ ഞാൻ ചെയ്യാറുണ്ട് കേക്ക് ഉണ്ടാക്കാറുണ്ട്
പുൊറത്തക്ക് കൊടുക്കലുണ്ടോ
പുറത്തേക്ക് ഓർഡറി അനുസരിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഷോപ്പില് അങ്ങ ഒന്നും കൊടുക്കല്ല ഇടക്കൊക്കെ ഓരോതൊക്കെ വരാറ് ഓ
ആ വേറെ എന്തെങ്കിലും ഉന്തോ അയിന്റെ കൂടെ ആ ബർഡേ അങ്ങനെത്ര അനെ പേരുണ്ടോ
ഇല്ലല്ല അങ്ങനത്തെ അതൊന്നും തുടങ്ങിട്ടില്ല ഞാനിത്ങ്ങനെ എറെ മോൻ എ ബർത്ത്ഡേ ഒക്കെങ്ങനെ ഞാൻ തന്ന ആദ്യം ഇങ്ങന യൂട്യൂബില നോക്കി ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അത് കണ്ട് സ്റ്റാറ്റസ ഒക്കെ വെച്ച് കണ്ട അങ്ങനെ ഓരോരുത്തരെ ഉണ്ടാക്ക അവിടെ അയൽവാസികളും പിന്നെുള്ള. അങ്ങനെക്കെ ഇള്ള ഓഡറ്കളേ ഉള്ളൂ
ആഹ് ഇണ്ടാക്കി തരൂന്ന് ചോദിച്ചോണോർക്ക് കൊടുക്കും അല്ലേ
ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ
ആഹ് എടുത്തൊള്ളോരാണെങ്കി കൊഴപ്പല്ല കിട്ടിയത് പിന്നെ കൊറിയർ ചെയ്യാനൊക്കെ ആള് ഓപ്പൺ വേണ്ടല്ലേ.
കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും
ബുദ്ധിമുട്ടാണ് ആഹ് ആരെക്കെ ഇണ്ടന്ന് ത്തവിടെ
ഇവിടെ ഹസ്ബൻഡ് ഏഹ് രണ്ടു നാത്തൂന്മാരണുള്ളത് പിന്നെ ഉമ്മ ഉപ്പ ഒരു മോനേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഫാമിലി.
ആഹ് ന്നിട്ട് മോന് ഇനി എപ്പള വര്യ സ്കൂളി
സ്കൂള് നാലര ആവുമ്പോഴേക്ക് വീട്ടിലെത്തും
നാലര ആഹ ബസ്സിന് അതോ നടന്നിട്ടന്നെ ബസ് സ്റ്റാൻ് അഹ് സെക്കന്റ് പറ്റോ എങ്ങനെയാണ് ഓ
ഫസ്റ്റ്ട്രിപ്പിൽ തന്നാണ് എടുത്ത അപ്പ വൈകുന്നേരം ഇഞ് ഞങ്ങൾ വേറെ വണ്ടി രാവിലെ. മ്ഹ് വേറെ വണ്ടിക്കാ പോവാ കാരണം രാവിലെ പോണ വണ്ടി വൈ കുന്നേരം ആകുമ്പൊഴെക്കും ലേറ്റ് ആവും എത്താന്
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ബസിന് ആക്കി വിടാം
ആഹ് അപ്പൊ പിന്നെ രണ്ട് രണ്ടു നേരോം രണ്ട് വണ്ടിക്കാണ്.
ഈ നേരം വൈകി വിട്ടലെത്തണ്ട അല്ലേ രാവിലെ പോയിട്ട് പിന്നെ
നാലേ ഇരുപതിനേ അടുത്തന്നെയാണ് സ്കൂള് നാല് ഇരുപതിന് സ്കൂള് വിട്ടാലും നാലര ആവുമ്പോ വീട്ടിലെത്താം ഇപ്പൊ ആദ്യക്കെ അഞ്ചര ആയിരിക്കും എത്താന്. ലാസ്റ്റ് ട്രിപ്പിനാണ് അവസാനം വെരുന്നെ വെരാം വൈകുന്നേരം വെരാം
അഹ് പിന്നെ ഗതികേട് ആണല്ലോ അല്ലേ മ്ഹ് അങ്ങന ആഹ് മോള് എന്താണ് ഇപ്പ ഞാൻ അംഗനവാടിയിലാക്കുമ്പോ അത് അടുത്ത വർശോം
അംഗൻവാടീല് ഞങ്ങള ഇവിടുന്ന് കൊറേ പോവാനുണ്ട് അംഗൻവാടിയില്. അപ്പൊ പിന്നെ ക അതെ അതെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നായ്ക്കളുംറോട്മ്മേലക്ക ഇറങ്ങിയ മനുഷ്യൻമാരെ കൂടുതൽ നായ്ക്ക് തൊടി കൂടെ ഒക്കെ പോവൺ
ഏയെ അപ്പൊ പിന്നെ പേടിയാ ഞമ്മക്ക് തന്നെ വലിയോർക്ക് തന്നെ പോകാവൊ പേടിയാണ് പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോ
നല്ലതാണ് കുട്ടികൾക്കൊരു എയിമാണ് സ്കൂളിലൊക്കെ പോയിരിക്കുമ്പളെ
ആഹ് അതാണ് അംഗലവാടിൽ പോയ കുട്ടികക്ക് പിന്നെ- കരച്ചിലൊന്നും വലുതായി ഒണ്ടാവില്ല ഇവിടത്തെ മക്കളും ഇപ്പൊ എൽ കെ ജിയിലാണ്
ആ അതിന്റെ മൂത്തേനെ പിന്നെ ഞാൻ അംഗൻവാടിയില് ആക്കി അന്ന് പിന്നെ അടുത്തന്നൊക്കെ കൊറേ കുട്ടികളയുണ്ടായിരുന്നു
ഇണ്ടെങ്കി ആഹ് പോകാനും തന്നെ ആഹ് ആൾക്കാര് ആരേങ്കിലും കൂടെ ഉണ്ടെങ്കില് അത് ന്ന
കൊഴപ്പില്ല ആഹ ആ അപ്പ പിന്നെ ആര് ഇവള പ്രായത്തിൽ ഇവള് മാത്രേ ഒള്ളൂ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് അപ്പൊ പിന്നെ മ ടിയായി ആക്കി കൊടുക്കാനൊക്കെ
ആഹ് അതാണ് പിന്നെ ആരും ഒപ്പം ഇല്ലെങ്കി നമ്മുക്കൊരു ഗതികേട് ആണ്
ആഹ് അതെ
ഉം.
പിന്നെ പിന്നെ എന്തൊക്കെയ
ആഹ് ഫുഡ് ആഹ് ഇവടെള്ള പരിപാടികൊക്കെ ഞാൻ തന്നെണ്ടാക്കും സ്റ്റോറ് ഞമ്മള് ആ ബിരിയാണി മ അല്ല ഞാനിപ്പോ ഞങ്ങളിപ്പോ പുതിയ വീട് വെച്ച്ന്നിട്ട് ഒരു വർഷ ആയിട്ടുള്ളൂ ഞാന് അവിടെയിന്നത് സമയത്ത് ഒരുമി ചെയ്യുന്ന സമയത്താര അപ്പൊ ഇവിടത്തെ ഉമ്മന്നെ വെക്കല് പിന്നെ ഇവടെ വ ന്നപ്പോ പിന്നെ ഞാന് ഞങ്ങ ഞാനും ഭർത്താവും രണ്ട് മക്കളും പിന്നെ മ്മീംണ്ടാവും അപ്പൊ പിന്നെ ഞാൻ തന്നെ വെക്കല് തൊടങ്ങി അ ഓ അനെ ബിരിയാണി മന്തി ആ അപ്പൊ പിന്നെ അമ്മക്ക് ആരെ ബുദ്ധിമുട്ടിച്ചണ്ടാ അമ്മക്കെന്നെ ണ്ടാക്കാ അയിന്ആദ്യൊക്കെ ഉമ്മ വെച്ച്തരലേന് ബിരിയാണി ഒക്കെ ഇപ്പ ഞാതന്നെ മന്തി ബിരിയാണിയൊക്കെ ഞാൻ തന്നെ വെക്ക്
ക്കാനൊന്നും അറിയിലായിരുന്നു ഇപ്പ യൂട്യൂ ലൊക്കെ നോക്കി നോക്കിപ്പോ ഒരുവിധം സാധനങ്ങളൊക്കെ ഒറ്റക്ക്ണ്ടാകും
ആ തന്നെ അല്ല അവടെ എന്തേൽ ചെയ്യണ സമയത്ത് മൂത്തച്ചിണ്ടേർന്നു അപ്പ അപ്പ പിന്നെ മൂത്തച്ചി ഇമ്മേനും കൂടുതല് ബിരിയാണി ആദ്യൊക്കെ ഉമ്മേണ്ടാ കാ പിന്നെ ചോറും കറി അങ്ങനത്തെന്തെലൊക്കെ പിന്നെ ഞാൻണ്ടാക്കിയാൽ മതി എ എല്ലാരും കൂടി കൂടിയാവുമ്പോ പിന്നെ അമ്മള് എന്തെങ്കിലൊക്കെ സഹായിച്ചൊട്താ മതിയല്ലോ അങ്ങനേന്ന് ഇപ്പ പിന്നെ ഒറ്റൊക്കെന്നെ അങ്ങനെ വെക്കല് തുടങ്ങിപ്പൊകൊഴപ്പല്ല മന്തി അ അതൊക്കെണ് വെക്ക കാര്യായിട്ട് മന്തി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെതൊക്കെ
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പണ്ടാക്കി യോക്കുമ്പോ മന്തിയൊക്കെ നല്ല സി
നന്നായാ വെച്ചാമതി വെക്കാ സുഖാണ് സാധനങ്ങള് കിട്ടിയാ മതി അവ പിന്നെ അങ്ങനെണ്ടാക്കും പിന്നെ നാല് മണിക്ക് മഴാ കുറവാണ് മഴന്നുങ്ങനെ വെറുതെ നമ്മളെ കെതിയെടുത്താന് തിരുമ്പിട്ട തുണികളൊക്കെ ന്നനഞ്ഞതൊണങ്ങാനും കൂ വേ ച്ചില പൊതിരെത്തുള്ളിട്ടു
ആ അതെ ഇപ്പൊ രണ്ടൂസായിട്ട്
ആ പ്പൊ മഴ ഇവിടെ പൊതുവേ കൊറവാണ് ട്ടോ പ്പൊ ഈ ആഴ്ച ഒരാഴ്ച രണ്ടാഴ്ചത്തോളായിപ്പോ കഴിഞ്ഞ എന്നോ പൈത താണ് ആകെപ്പോ കഴിഞ്ഞ പതിനാലാംതി ഒക്കെ നല്ല മഴ കിട്ടി അന്ന് നല്ല മഴണ്ടായിന്നു പിന്നെ മഴ പറ്റ കുറവാണ് പിന്നെങ്ങനെ വെയിലാണ് ഇപ്പൊ വെയിലും
മഴത്ത് യാത്രക്കെ ചെയ്യാനിഷ്ടണോ
ആ കാ ഇഷ്ടൊക്കെണ് ഞാന് ഞങ്ങള് അങ്ങനെ യാത്ര പോകൊന്നുല്ലന്നാലുംഇഷ് ടാണ് പോണതൊക്കെ ആ പ്രത്യേകരസാണ് പിന്നെറഞ്ഞ മഴേത്ത് യാത്ര പോണത് ആലോയിച്ചാല് ഞങ്ങളെ കല്യാ ണം കഴിഞ്ഞ് തക്കാരത്തിന് പോണ സമയത്ത് ഫുള്ളും മഴേന്ന് എന്ന് ഞങ്ങള് പോണ അന്നൊക്കെ മഴേന്ന് അപ്പൊ പിന്നെ യാത്ര മയേത്ത് പോകുമ്പോ ആ അയ ന്നെ അ ഇപ്പളും ഞങ്ങളിങ്ങനെ പറഞ്ഞ് അയിനന്നെ നേരണ്ടാവുള്ളു മയന്റെ കാര്യം ഞങ്ങള ട്ടേലും പോകാനറങ്ങണ അന്ന് പെരും മഴേക്കാരം ങ്ങാ കൊറേ അങ്ങനെ മഴ കൊണ്ട്പോയിക്ക്ണ് കോട്ട്ട്ട് അ മഴ കൊണ്ട്പൊയ്ക്ണ് എന്ന് പോണു അ അത് ഈ സമയത്തിണ്ട് ജൂലൈ ആ സമയത്തെന്നു കല്യാണം അപ്പൊ പിന്നെ ആ സമയത്താണല്ലോ മഴന്റെ സീസണല്ലേ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ അപ്പൊ പിന്നങ്ങനെ ആ മയേനെ പെട്ടെന്ന് ഓർമ വരും ഇപ്പൊ പിന്നെ മയ കൊറവല്ലേ ഇപ്പൊ അവിടെ ആനയണോ മയൻന്തോ
മഴ ആ ഇപ്പൊ കുറച്ചീസായിട്ട് നല്ല വെയിലാണ് മഴ പെയ്യാറൊക്കെ ഉണ്ട് അത്ത അത്യാവശ്യം മഴ കറട്ട
പിന്നെ കിണറിലൊന്നും വെള്ളം അങ്ങനെ ആയിട്ടില്ല
ആണോ
മയ ആ വറ്റിട്ടില്ല എൺന്നാലും മഴ പൊതുവേ കൊറവായതുകൊണ്ട് മ നമ്മള് മഴ പെയ്താ നല്ലോണം വെള്ളം കേറുവല്ലോ മേള്
ആ അതെ ഞങ്ങളവിടെ ഒരു തോട്ണ്ട് ഞെ കേണറിന്ന ഒരു പ്രത്യേകതണ്ട് ആ തോട്ടില് വെള്ളം വെല്ല ഒഴികി പോകണെങ്കിൽ മാത്രേ ഞങ്ങളെ കിണറില് വെള്ളംണ്ടാവുള്ളൂ അങ്ങന ഒരു പ്രത്യേകതയട്ടേ ണറും ഇപ്പൊ തോട്ടില് നല്ല വെള്ളം ഉണ്ട് അപ്പൊ ഞങ്ങള് കെണറിലല് വെള്ളംണ്ട് തോട് വറ്റിയ ഞങ്ങ വെള്ള വറ്റി
റ്റ അങ്ങനെല്ലേ അപ്പൊ പാട ഏരിക്കാരല്ലേ പ പാടം പോലത്തെ സ്ഥലങ്ങളേക്കാല ആഹ
പിന്നെ ഈ പൈപ്പ് ലൈന്റെ പിന്നെ ബുദ്ധിമുട്ടുകള
ആഹ് അങ്ങനത്തെരുണ്ടോ പൈപ്പില് ഇങ്ങനെ അ ഇപ്പൊ വെള്ളം വരണൊണ്ടോ
ജപ്പാൻ വെള്ളം ണ്ടല്ലോ അവിടെണ്ട് ഞങ്ങൾക്ക് കണക്ഷൻ ഉണ്ട ജപ്പാൻ വെള്ള ഇല്ലേ
ആ അത് വരല് തൊടങ്ങിയോ
ഓ എത്ര രണ്ട വർഷമായി ഞാൻ നക്കത്
അത് മറ്റേ നമ്മള് ഫ്രീ ആയിട്ട് ഇതാക്കണ വേ തന്നെ
ആഹ ബീറ്റർന് അതെ അതെ
ആ ഞങ്ങളെ നാട്ടിലെക്കുന്ന ര ണ്ട് ഒര് ന്ന് പക്ഷെ ഞങ്ങളെ വീട് വെക്കണേന് മുന്നേ ഇവിടെ പൈപ്പൊക്കെ ഉണ്ട് പക്ഷെ വെള്ളമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല
ച ചെല ഏരിയലൊന്നും വെള്ളം കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷടെ കൊറെയായി ഓരോ ദിവസം എടവിട്ടെടവിട്ടാണ് വരാ
ഏ ഏ എങ്ങനെ ന്ന്ട്ട് നല്ല വെള്ള
ഓ നല്ല ബ്ലീച്ചിങ് പൗഡർ ണ്ടാകും
അങ്ങനത്തെ ആ ച ആ സ്മെല്ണ്ട് ആ ചൊ ഉണ്ടോ
ഉണ്ടാവും ചായ ഉണ്ടാവും ഇന്നപ്പമ്മളൊരു ബക്കറ്റില കാര്യ അല്ലെ നാളക്കൊക്കെ അതിന്റെ സ്മെല്ലൊക്കെ പോവുള്ളൂ
പോകൊള്ളൂല്ലേ ഏ എന്നാ നല്ല വെള്ളം കഴിക്കാറല്ലേ എവിടുന്നാണ അവരെ വെള്ളമൊക്കെ വരുന്നത് അത് അതറിയില്ല എങ്ങനെ എന്നിട്ട് മീറ്ററ് എങ്ങനെയ മ്മള് പൈസ അടക്കണോ മീറ്ററിന അനുസരിച്ച്
അതെ ബി പി എൽ കാർഡ് ഫ്രീ ആണ്
ഫ്രീ ആണ് അത് എത്രയോ മീറ്ററിന്റെ മേലെ പോണ
ആ അതെ പത്തായിരം ലിറ്റർ രണ്ട് മാസ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ് കഴിഞ്ഞാ പിന്നെ കൂടുതൽ പൈസ സമ്മള് കൊടുക്കണം. നൂറ്റി ഇരുപതാണ് മിനിമം ചാർജ്. ഈ ബി പി എൽ കാർഡ്ള്ള ർക്കൊക്ക ഫ്രീ ആണ്. മിനിമം ചാർജ് മാത്രം കൊടുത്ത വേണ ആ വെള്ളം എത്ര വേണേല് ഉപയോഗിക്കാ ബിപിൽ കാർഡ്ള്ളവർക്ക്
പത്തായിരത്തിന്റെ മേലെ പോകൂലേ അപ്പൊ അപ്പൊ എടുക്കണേന്ന് പ്രശ്നംണ്ടാവൂല
പ്രശ്ന ഉണ്ടാവൂല പക്ഷെ ബാക്കി മറ്റുള്ള കാർഡ്
ഉം ഞങ്ങൾക്കുംന്നന്നെ അതിനെ കുറിച്ച് യാതൊരു ഐഡിയില്ല ഏ അപ്പൊ കാർഡ് മാറ്റിയോ
ആഹ് പിന്നെ ഞങ്ങള് വീട് മേലൊക്കെ എടുത്തപ്പോ ഞങ്ങ കാടു മാറി.
ആഹ് സ്ക്വയർ ഫീറ്റ് കൂടിലേ
കൂടി അപ്പൊ മാറി
അപ്പൊ പിന്നെ ങ്ങക്ക് ഇപ്പോ എത്ര ന്ന്ട്ട് ചാർജിൽ ചാർജ് എത്ര പേരാപ്പോ
ഞങ്ങക്ക് നാന്നൂറ്റി സം അങ്ങനെ
ആഹ് അങ്ങനെ അത്രൊക്കല്ലേ അത്രല്ലേ ആഹ് ഇങ്ങ അപ്പ പിന്നെ വെള്ളം ഇല്ലാത്തൊണ്ട് ങ്ങള് അതന്നെ ഉപയോഗിക്കല്
ആഹ് ള്ളറൽ വേനൽ സമയത്ത് നങ്ങക്ക് തീരെ വെള്ളണ്ടാവൂല
ഉണ്ടാവൂല ആഹ് ഉപയോഗിക്കല് അതെ അതന്നെ അതന്നെ ആഹ് അഅ് ശരി